ആഹ് പറയ്
ആഹ് എടക്കല്ലേ കേക്കണില്ലേ ആഹ് ഉംഹ് ആഹ് കേക്കുന്നുണ്ട് പിന്നെ വേറെന്തൊക്കെയാ വേറെന്തൊക്കെ അങ്ങനെയൊക്കെയാണ് അപ്പൊ കാര്യങ്ങൾ അങ്ങനൊക്കെയാണ് കാര്യങ്ങളല്ലേ
ഉംഹ്
എവട കല്യാണം എവിട്ക്കാ
കല്യാണം മലപ്പുറത്തുന്നാണ്
ഉംഹ് പഠിക്കാൻ വിട്ടയാ ആഹ് ഫേഷ്യല് ഏഹ് ഓള് ഫേഷ്യല് അവൻ ആങ്ങളക്ക് എന്താണ് ഓന് ഇൻഡസ്ട്രിയിലാ ആഹ് ഇൻഡസ്ട്രിയിലാ വർക്ക് ആഹ്
പിന്നെ എത്രാം ടിക്കറ്റുണ്ട്‌ ഇനീപ്പോ പെണ്ണൊക്കെ പെണ്ണ് കിട്ടാനല്ലേ ഇപ്പോ ഫ്രണ്ട്സ് കിട്ടാനാണ് പണി പണ്ട് പെൺകുട്ടികളെ കെട്ടിച്ചേനല്ലേ ഇപ്പൊ അങ്ങനല്ലപ്പാ ഇപ്പൊ ആൺകുട്ടികള തെരഞ്ഞടുക്കാണ് എല്ലാരും
ഉംഹ്
ന്നെ മ് ആഹ് കുട്ട്യള്ങ്ങനെ എത്രന്നാ കെട്ടാതെ വെരെ കുത്തിരിക്കണന്നറയാ ഉം അതന്നെ ഇപ്പൊ ആൺ കുട്ടികള് പേരാറിണ്ട് ക്കാന്നാ പറയ്ണത്
അല്ല ഈ പെണ്ണുങ്ങള് പെരെ കുത്തിരിക്കാണെങ്കി അത്ര പ്രശ്നങ്ങള് വെരൂല
അഴപ്പൊന്നുല്ല മനസ്സിന് ഇത് ആണ്ങ്ങള് വെരേല്ണ്ടായ അല്ല കെട്ടാതെക്കുമ്പോ അത് പ്രശ്നങ്ങളായി പ്പെവിടെല്ല ക്ക് അതന്നെ പഠിച്ച കുട്ടികളൊക്കെ പഠി ച്ചെല്ലെ പെൺകുട്ട്യളൊന്നും ജോലിയായിട്ട് അത ഒക്കെ ജോലില്ലോലെ പറ്റുള്ളൂ ഉം അങ്ങ ഓക്ക് ജോലി ആവട്ടെറയാ പെംകുട്ട്യക്കും വേണം ജോലി ആംകുട്ട്യക്കും വേണം ജോലി ആഹ് അങ്ങനെക്കൊര് കാലം
ഏ എന്തായാലു
പിന്നെ വേറെന്തെക്കെയാന്നിട്ട് വേറെ പിന്നെന്താ അങ്ങനക്കെങ്ങട് പോണല്ലാ പ്പെന്താ ഇക്കുറി മയ കൊറവാണ് തൊന്ന്ണ് ലെ രണ്ടീസം നല്ല മയ പെയ്തു പിന്നെ മയല്ല ഹ്മ്മ് ഇന്ന്പ്പൊ മയ പെയ്തിട്ടില്ല ഹ്മ്മ് അതോണ്ടെന്താറിയോ കൊ തിരിമ്പ്യ തുണിയളൊക്കെ ഒണങ്ങി കിട്ടി ആഹ് ന്ന് കൊറെ വലിഞ്ഞു ടിക്കെ ചെയ്ത്ട്ടൊണ്ട് വല്ലാ ആ ഉച്ചക്കേഷം കൊറച്ചൊക്കെ വെയില് ണ്ട് ഹ്മ്മ്
ഉം
ചിലപ്പോക്കെരുതും വെയില വെയിലാറിച്ചാ ങ്ങനെ മഴ ങ്ങനെ പെയ്യിണില്ലാലെ ഹ്മ്മ് കോറചേരം നിക്ക്ണ് ണ്ട് വെയില് മറ്റേമ്മള് ഓരോ തുണി തോരട്ട പിന്നീടുത്തക്കും പിന്നീടു പ്പങ്ങനൊരു തന്നെ ഇന്ന് കൊറച്ചേരം തന്നക്കണു
ഹ്ഹ്
ഇമ്മനെക്കെ ഒണങ്ങി കിട്ടി ഏതായാലും വൈന്നേരം ഒന്ന് പാറ്റിട്ടൊള്ളു ഹ്മ്മ് രാവിലെ ഒന്ന് പെയ് പാറ്റി ഉം പിന്ന പെയ്തിട്ടില്ല ഇനിപ്പൊ നാളെന്താറീല്ല ഹ്മ്മ് ഒര് രണ് ഒരു രണ്ട് ദിവസല്ലേ നിക്കാതങ്ങ് പെയ്തിന്നാ ചെറിയ മയ വല്ല്യ മയൊന്നുല്ല ഇല്ലേ പെരും മയൊന്നുല്ല ഹ്മ്മ് മയ പേടിയാണ് ന്നാളിപ്പോ കണ്ടിലെ ഉരുൾപൊട്ടലു തൊക്കെ ഉം ഉം. അതക്കാലോയ്ച്ചാല് ഹ് ഹ് നല്ലോ മയ പെജ്ജണം പേട്യന്നെ മയ ലാകാന ഇങ്ങനെ പെജ്ജാണെങ്കി വള്ളണ്ടാവുലന്ന എല്ലാരും പറിണ്. വള്ള കൊറവേക്കാരന്നാല് ഉം. കയ്ഞ്ഞുറ്യൊക്കെ നല്ലോം മയ മേനല് മഴക്കാലത്തിന്റെ മുന്നെ തന്നെ പെയ്ത്ക്ക്ണല്ലോ. ആഹ് ആഹ് ഇപ്പളാണതേ ഇകുറി പിന്നെ മായം ചൂട് കയ്ഞ്ഞു. ആഹ് തൊടങ്ങണന്നെ ഉം ഉം ഉം കഴിഞ്ഞൊറി ഉം
നോമ്പിന നോമ്പിന് മുന്നേക്കെ പെയ്യലൊടുത്തി. നോമ്പിനന്നെ പെയ്യലൊടുത്തിക്കണ്.
ആഹ് ഉം കഴ്ഞ്ഞൊറ ഒമ്പന് എടുത്തേക്കണ്.
ഉം പിന്നെ ഇന്റെടെയിലാ നല്ല കൊറച്ചീസം നല്ല മയെം കിട്ടി.
മാ
വെള്ളത്തിനൊന്നും ഇക്കുറി ക്ഷാമം വന്നിട്ടില്ല.
ഉം ഇക്കുറങ്ങനെ വള്ളം വറ്റീട്ടൊന്നുല്ല.
അടുത്തൊല്ലനീപ്പങ്ങനെ തന്നെയണെങ്കില്.
കൊറച്ചങ്ങളും മഴ കിട്ടണന്തായാലും.
ഉം മയ വേണേ. കണ്ടില്ലേ വെയില് നാല് ദിവസം പെരും അർച്ചപ്പത്തിന് പടക്ക കമ്പിനിയൊക്കെ പൊട്ടി.
ഉ അങ്ങനെ വേറി
അങ്ങനക്ക ഒരു കാലം
ദുരിദങ്ങളും തന്നെ മഴ പെയ്താലും പ്രശ് ഇന്ന് മഴ പെയ്യിത്തിലെങ്കിലും പ്രശ്നം
ഉം
എടോ കേൾക്ക മ പിന്നെ വേറെന്താ പിന്നെ
എടുത്ത് പള്ളിക്കെ ആയോണ്ട് പിന്നെ ട്- സുഗികാരല്ലാല്ലാറുക്കും മദ്രാസൊക്കെ ആയൊണ്ട് കുട്ടികക്ക്‌ ഒക്കെ സ്കൂൾ ഒണ്ട് അടുത്ത്
സ്കൂള് കുറച്ചങ്ങ് പോണം മദ്രസ് മദ്രസ് മുറ്റത്ത് തന്നെ ഉം ഒരു വജന്റെ റോഡിന്റെ അടേ ഉള്ളു ആഹ് ആഹ് കുട്ടിയക്ക്‌ സുഖ ഉ ഓല്ക്ക്‌ ആറു മണിക്കാണ് മദ്രാസ് രണ്ടാക്ക്
ഒറക്കം വരിന്നില്ലേ ഇങ്ങക്ക്
ഒറക്കം വരൊക്കെ ഒണ്ട് ഉം ഉം ഇങ്ങനെ ഓറ് ഇങ്ങനെ കുത്തി വിളിച്ചുതർക്കാണ് പിന്നെ പിന്നെ ഒറക്കൊന്നും വരാതെ വർത്താനം പറയാൻ ആള് അല്ലെങ്കിൽ പിന്നങ്ങനെ പറഞ്ഞൊണ്ടിരിക്കാം മിണ്ടി പറഞ്ഞ് അങ്ങ് ഇരിക്കാല്ലേ ഉം ഉം അല്ല ഇപള് എല്ലാം കെടന്നോറങ്ങിയരിക്കുവോള്ളു പെണ്ണേ അതാ പിന്നെ മെല്ലെ പറയണ് അതന്നെയാണ് കേക്കും ഫോൺ വിളിച്ചിനെ അതെ കുട്ടികള് രണ്ടാളും ഇന്തട്തന്നെ തന്നെയാണ് ഞങ്ങളൊക്കകെ ഒരുത്തോടിതന്നെ ഞങ്ങളുടെ കുട്ടികളും ഇണ്ടട്തന്നെ തന്നെ ഉം ഓളും കൊറേ ചെറിയ ഓള് കൊറേ നേരായി പറയടുത്തിട്ട് ഇന്ടെ അടുത്ത് കിടന്ന് ഒളിച്ച് ഒളിച്ച് കാണണന്ന് പറഞ്ഞ്
ഏഹ അപ്പൊ അപ്പറങ്ട്ടില്ലേ എന്നിട്ട്
ഏയ്യ് ഓള് ഒറങ്ങി അവക്ക് മദ്രസ്ണ്ട് ആറ് മണിക്ക്
അപ്പോ നീച്ച പോകണ്ടേ മറസ്സ് ആറ് മണിക്ക് പോക അഞ്ച മുക്ക നീച്ചും ആറ് മണിക്ക് ആ ആ ആറ് മണിക്ക് ബെല്ലടചോളും ചെറിയ കുട്ടിയക്കും ചെറുതുകൾക്ക് അല്ലാ വല്ലിയവൾക്ക് ആണ് ആറ് മണിക്ക് ഓള് ഒമ്പയിലാണ്
ഏ ഒമ്പിലാ ആ
ഒരാള് അഞ്ചിലും ഒരാള് ഒമ്പയിലും ആണ് അപ്പൊ ഓലക്ക് ആറ് മണിക്ക് തൊടങ്ങും ഓലത് വിട്ടിട്ടാണ് ചെറിയ കുട്ടിയക്ക്‌ എയർക്ക് വീട്ടിട്ടാ എയർയ്ക്ക് ഉം ഇവടിം അങ്ങനെയൊക്കെ തന്നെ ആ ആറക്കോടന്നും ചെറിയ കുട്ടിയക്ക്
മറ്റുൽക്ക് ആരണിക്കും
എ മകള് പ്ലസ് വണ്ണിലാ ഓൾ ആറക്ക് പോയി ഏയാരാ ഏയെ കാൽ ആകുമ്പത് ആഹ ഒരു മണിക്കൂർല്ലേ
ഒരു മണിക്കൂറ ഉണ്ടാവല ഇനിയിപ്പ ക്ലാസ് കൊന്ന്ന്ന
ഉം അപ്പൊ തീനീ ഇണ്ടാവൂ ട്യൂഷനും പിന്നെന്നെഒസ്താദും പ്ലസ് വൺ പ്ലസ് ടു എടുക്ക ഏ പ്ലസ്റ്റരെണ്ടോ മദ്രാസ്
ഏതായാലും പെരീൽ വെറുതെ ഇരിക്കാൻ പൊയ്ക്കോട്ടേ വിചാരിച്ച പറഞ്ഞേക്ക ഞ്ഞിക്ക സ്കൂൾന്ന കേത്ടൊക്കെ തെന്നെ
സ്കൂള് റക്കുമ്പോ പിന്നെ കുട്ടികളൊക്കെ നിർത്തല്ലേ ഇമ്മടെ കുറെേ കുട്ടികളെ നിർത്തിയിട്ടും ഫസ്റ്റ്ക്കെ ഒന്ന ഉണ്ടാക്കും തുടങ്ങീനു പിന്നെപ്പൊക്കെ നിർത്തിന്ന് തോന്നുന്നു കുട്ടികൾ കുറേ കുട്ടികൾ ഉണ്ട്. പെൺകുട്ടികളന്നെ കൊറേയൂണ്ട്, ആൺകുട്ടികൾ എന്നാലും കൊറവ്. കുട്ടികൾക്കൊക്കെ ദൂര ഏഹ് അന്ത്യക്ക് പോകാനൊക്കെ പത്ത് പതിനഞ്ച് കുട്ടികളൊക്കെണ്ട്. ഉമ് പിന്നെെ നേ ഈ പരീക്ഷക്ക് വന്ന ഉസ്താദന്മാര് ചോദിക്കണ്ട് മ്മ്ഹ പിന്നെ അത്ഭുതപ്പെട്ടുആരുന്നു പത്താം ക്ലാസ്സിത്തെ പത്താം ക്ലാസ്സല് എത്ര കുട്ടികളോ? ഓൽക്കന്നെ ഒരു അത്ഭുതംന്നരുന്ന് ആഹാ പത്തിരുപത് പെൺകുട്ടികളന്നെ പത്തിരുപതെണ്ണോക്കെ ഇണ്ടായിന്ന് പറഞ്ഞു. ആഹ് പ്ലസ് ടു ലോ? പത്തില്. ആഹ് പത്തിലല്ലേ? ആഹ പത്രോ പത്രൊന്നും കുട്ടികളുണ്ടാവൂലല്ലോ എന്നാ മദ്രസെല് പത്തിരവത്തൊമ്പ സ്കൂള് ത്തിലേക്ക് ആവുപ്പിനെ എസ് എസ് എൽ സി പരീക്ഷക്ക് മാർക്ക് കുറയുന്നോണ്ട് മദ്രസ നിർത്തും കുട്ടികള് ആ രണ്ടോ മൂന്നോ കുട്ടികളല്ല.. മ്മഹ് അവിടെ പിന്നെ പത്തിലൊക്കെ കുട്ടികളുണ്ടാവും പത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളെ കിട്ടായി പ്പോ ഇപ്പ എല്ലാം കുട്ടികൾ ഉണ്ടെങ്കി പിന്നെ അങ്ങനെ പോയിക്കോട്ടെ വിചാരിച്ചു ഞാനും തന്നെ പറഞ്ഞയച്ച് ഇല്ലെങ്കി പിന്നെ ഗതികേട്ന്നെ ആഹ ബലും എങ്ങനെയല്ല എല്ലാരും ഉണ്ടെങ്കി ബലും പോകും ആരുംല്ലെങ്കി ഇവിടെ നിർത്തീട്ടെ ഉള്ളു മ്മ്ഹ്
അപ്പോ പിന്നെ പറഞ്ഞയച്ചു.
പിന്നെ ഗതിടെ സ്കൂളത്ത് മദ്രസത്തൊക്കെ പാടെ പഠിച്ചാണ്ടാവുംപോ ഇനിയിപ്പോ പ്ലസ് ഒണ്ണും കൂടെ അല്ലേ അല്ലേ? മദ്രസെല് കൊറച്ചു നേരം നിക്കണ ന്ന കാര്യല്ല ഫുള്ള് അർത്ഥം വെക്കാനല്ലേ കാര്യ സ്കൂളും മദ്രാസിലൊക്കെ അന്നെ സ്കൂളും അങ്ങനതന്നെ ഇതാണ് കഷ്ടം, ഈ ഫോണണവൾക്ക് ഈയൊരു ഫോണ് ഇക്ക് എനിക്കിട്ടിയ വർക്കും കാര്യങ്ങളും അതും ഉണ്ടാകും തല്ലേക്കാരൻ വൈകുന്നേരായി അത് ശരി നി മറ്റേഫോണ് നന്നാക്കിയാ മതി. അല്ലെങ്കി ഇപ്പൊ രണ്ടും കൂടി നടക്കൂലല്ലോ. എങ്ങനെ? മറ്റേഫോണും ഇനി നന്നാക്കേണ്ടി വരുന്നേരം വല്ല ഒക്കെ പാട നടക്കൂലല്ലോ അറി മഹ്
ആഹ് ഫോണൊന്നു വാങ്ങേണ്ടിരും അല്ല നക്കൂല ഫോണ് പരിപാടികള് മ്മക്ക് നമ്മളതായിട്ട് എന്തെങ്കിലും കിട്ടണമെങ്കി ഇങ്ങനെ എന്തെലും ചെയ്യാതെ
ആ അതിനൊരു ഇ ഒരു ഇഞ്ഞര് ഫോൺ തന്നെ വാങ്ങണം
അയ്ന് ഒരു ഫോൺന്നെ വേണം
ആഹ് എന്നാ ശരി ഞാൻ വിളിക്കാം ആഹ് ആക്കോട്ടെ ആയിക്കോട്ടെ മഹ്